ഹലോ
ആ കേൾക്കുന്നില്ലേ
ആഹ് കേക്ക്ണ്ട്
കൊച്ചാണല്ലോ ഓച്ചണ്ടാക്കുന്നേ എത്രായീ
ഓക്ക് രണ്ടു വയസ്സ്
ആഹ് പ്പനല്ലോണം ശ്രദ്ധിക്കേണ്ട സമയാണല്ലോ
ആഹ് ആഹ്
പിന്നെ ആഹ് കളിക്കുന്നാ സൈക്കിൾ ഉണ്ട് എന്ന എങ്ങനെ ആഹ് മഴയുണ്ട്
നല്ല മഴയായിരുന്നു ല്ലേ പ്പൊ കൊറ്ച് ദിവസായിട്ട്
ആഹ് നല്ല മഴയാ
ഉം ഇവടെ ഇവടെ പയ് ഇന്നൊള്ളു ചെറിയൊരു തോർച്ച എന്നും മഴയാ
ആഹ് ആഹ് പിന്നെ ആഹ് വിളിച്ചേണ്ട്. പിന്നെ
കാപ്പി കുടിക്കാൻ ആയ്യോ
ഇല്ല ഞാന്ങ്ങനെ വിളിച്ചോണ്ട്ക്ക്ന്ന് ഓരോരുത്തരെ വേം കഴിഞ്ഞാൽ സമാധാനല്ലെ വിചാര്ച്ചിട്ട്
ആഹ് അതതെ അത് ശെരിയാ
അതിനെല്ലാവരും വരില്ലാന്നേ പെട്ടെന്ന് പെട്ടെന്ന് ഓൺലൈനിൽ വരൂല ആരും
ആഹ് ആഹ്
അതാ പിന്നെന്നറഞ്ഞാല് നേരെ നിക്കാത്ത സമയത്ത് നമ്മള് വിളിച്ചിട്ടുണ്ടെങ്കി വെറുതെ അത് നഷ്ടപ്പെടുകയും ചെയ്യും.
ആഹാ പിന്നെ
ആരൊക്കെയൊ വിളിക്ക്ന്നുണ്ടല്ലോ ഉമ്മനെ ഉപ്പനെ
എന്തോക്കെയോ വിളിക്കെണ്ട് ആഹ്
ഒരാളെ ഒള്ളോ?
എല്ലാ മക്കൾ കളിക്കാൻ പോയിക്ക.
ഉം ഉം ഉം
മൂത്ത രണ്ട് മക്കള്
ചെറുതാല്ലേ?
ഉം ചെറ്ത. പിന്നെ
ഉം അടുത്തട്ത്ത് വീടുകളില്ലേ വേറെ
ആവ്ണ്ട് പിന്നെ മഴയായണ്ട് അങ്ങനെ പുറത്തിറങ്ങയില്ല.
ആഹ് അതെ മഴ ആയിട്ട് എങ്ങോട്ടും ആരും പോക്കില്ല.
ആ ആഹാ
അത്യാവശ്യം ഇറങ്ങുന്നവർ ഇറങ്ങിയിട്ട് അതേപോലെ തിരിച്ച് വരില്ലാതെ കണ്ട് പിന്നെ പണിക്ക് പോകുന്നവർ പോകും അത്രേ ഉള്ളൂ.
ആഹ് ആഹ് പിന്നെ.
തുണികളൊക്കെ ഒണങ്ങുന്നുണ്ടോ?
ഇല്ല ഞാൻ ഈ വാഷിംഗ മെഷീനിൽ ഇങ്ങനെ ഒണക്കിട്ട് അകത്തന്നെ ഇടും.
ആഹാ അതുള്ളതൊണ്ട്ല്ലേ?
ആഹ് ആഹ്
കൊറച്ചൊക്കെ ഒണങ്ങി കിട്ടുഅല്ലോ അതിനകത്തുന്ന്. പിന്നെ വിരിക്കാൻ സ്ഥലണ്ടായാലെ അങ്ങനെ ഒണങ്ങി കിട്ടും.
ആ സ്ഥലണ്ട് ഇഷ്ട്ടം പോലെ സ്ഥലണ്ട് പിന്നെ അത് പിന്നെ മഴയായൊണ്ട് ആറിടലില്ല.
ആഹ് അതൊണ്ട് കൊഴപ്പല്ല എന്താലും കട്ടിള്ളതൊക്കെ ഒണങ്ങണെങ്കില് വൈൽ തന്നെ വേണം ല്ലേ
ഉം എന്തൊ പോലെ പൂപ്പല് പിടിക്കും
അതിനൊരു വ വാസന ഉണ്ടാവല്ലോ ശെരിക്കൊരു ഉണങ്ങാത്തൊരിതേ
ഉ ആഹാ ഗ്യാസിന് ബുദ്ധിമുട്ട്ണ്ടോ? ഗ്യസ് കിട്ടാ ഗ്യാസ് കിട്ടാ ബുദ്ധിമുട്ട്ണ്ടോ
ഇല്ലല്ല ഇവിടെ ഇന്നലെ ഗ്യാസ് നിറച്ചതേ ഉള്ളു അങ്ങനെ ബുദ്ധിമുട്ടൊന്നുല്ല നമ്മള് പോവണം. നമ്മൾ ചെയ്യുന്ന ബുക്ക് ചെയ്ത ഫോണും കൊണ്ട് പോയിട്ട് അവിടുന്ന് ഒ ഓ ടി പി വരുമ്പോൾ അത് പറഞ്ഞ് കൊടുക്കണം
ആ ഇവിടൊക്കെ നാല്പ്പത്തഞ്ചു ദിവസം കഴിയണം.
അമ്മേ..
ന്നാലേ കിട്ടുള്ളൂ.
ആഹാ അഹ് വീണ്ടും അങ്ങനായോ?
ആഹ അത് ഇത് വറേ റെഡി അപ്പയേണ്ട് ഇപ്പൊ ഇതുവരെ റെഡിയായിട്ടില്ല ഉം. ഉം
പക്ഷെ ഇവിടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനൊന്നും വന്നിട്ടില്ല ഇത്ര വരെ എല്ലാരും പോയി ഉം കുറ്റീം കൊണ്ട് പോയാല് വേഗം പോയി എടുത്തോണ്ട് പോരാ ഇന്നലെ പോയി നറച്ചു തന്നേക്കുവ
ആഹ് നർച്ച് വന്നതാല്ലേ ഞങ്ങക്ക് ഫോണിൽ ഒ ടി പി വര്ണം
ആ ഒറ്റ് അതന്നെ ഇന്നലെ ഇന്നലെ പോയിട്ട് അവിടെ ഫോണു കൊണ്ട് പോയിട്ട് പിന്നെ അവ്ട്ന്ന് നമ്മൾ അവരൊക്കെ ശരിയാക്കിട്ട്ത് ഫോണിലേക്ക് ഒ ടി പി അയച്ചു
ഉം.
അന്നേന് ശേഷം അത് പറഞ്ഞൊട്ത്ത്
ഇവടെ നാല്പ്പത്തഞ്ച് ദിവസാവാണ്ട് അങ്ങനെ വെരൂല്ല
ഏഹ്
ഇപ്പോ ലഭ്യം നാപ്പത്തഞ്ച് ദിവസാവാണ്ട് അങ്ങനെ ഓ ടി പി വരൂല്ല ഇപ്പോ ലഭ്യമെല്ലാ കാണിക്കും
പ്രത്യേകത ഉണ്ടാവുമായിരിക്കും അതാവും.
ആഹ ആഹ ആ
അല്ലെ എത്ര ദെവസായി കൊട്ത്ത്ട്ട്?
എനിക്കിപ്പൊ
ഏഹേ?
ഒ രണ്ട് കുറ്റിള്ളോണ്ട്
വല്യ ബുദ്ധിമുട്ടാലേ അങ്ങനെ ആയാല്
ആഹ് ബുദ്ധിമുട്ടാ പക്ഷെ ഒന്ന് നെറച്ച് ഒന്ന് തീരുമ്പോ മറ്റത്ത് നെറക്കും.
ആഹാ
അതൊണ്ട് കോഴപ്പല്ല.
പിന്നെ വേറന്തൊക്കെയാ? ഉം ഉം
നല്ല വിശേഷങ്ങള്. ഇന്ന് മഴ ഇന്ന് മഴല്ലാത്തോണ്ട്
ആഹ് ഇവിടെ ഉച്ചവരെ കുഴപ്പില്ലായിരുന്നു.
ആ ഇന്നൊരു പതിനൊന്ന് മണി വരെ ചെറ്തായിട്ടോള്ളായിരുന്നു പക്ഷെ പിന്നെ പെയ്തില്ലട്ടോ പിന്നെ മഴ ഇല്ലായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ഓരോരോ സ്ഥലങ്ങളും വ്യത്യാസം ഉണ്ടാവുമല്ലോ.
ആഹ ആഹ ആഹ്
ആഹ് ഇവിടെന്നങ്ങനെയായിരുന്നു ഒരു ദിവസം ഒഴിവില്ലാത്ത മഴ. ഒണ്ടാവാ ഇന്നെന്തോ ഇതില്
ആഹാ മക്കള് പഠിക്കുന്ന മക്കളാ?
ഏ
മക്കള് പഠിക്കുന്നാ
ഏഹ്
പഠിക്ക പഠിക്കുന്ന മക്കളാണോ
ആഹ് രണ്ടാം ക്ലാസ്സിലാ.
ചെറുതാല്ലേ
ആഹ് ചെറ്ത.
ആ ആഹ് ആഹ്
അവടെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ
മോന് അഞ്ചാം ക്ലാസ്സില്, മോള് മൂന്നാം ക്ലാസ്സില്, പിന്നെ ഈ ചെറിയ മോളും
അഹ്
ഉം ഗവ ഗവർമെന്റ് സ്കൂളില പഠിക്ക്ന്നെ ആഹാ ആഹാ
നാലാം ക്ലാസ് വരെ ഒണ്ട്. അത് കഴിഞ്ഞാ പിന്നെ അങ്ങനെ ആക്കണം
ആഹ് ആഹ്
നാലാം ക്ലാസ് കഴിഞ്ഞ അങ്ങനെ കിട്ടി അത് കിട്ടി കഴിഞ്ഞാ പിന്നെ അവിര്ക്ക് കൊറച്ചുംകൂടി ഒരു
ആ ഇംഗ്ലീഷൊക്കെ മനസ്സിലാവൂലല്ലേ ഉം
അതുകൊണ്ട് ഞാം മാറ്റീയിട്ടില്ല ഞങ്ങള് പിന്നെ മാറ്റണം കാരണം അതില് തന്നെ ആക്കിയിട്ടുണ്ടെങ്കില് ഇപ്പത്തെ ഓരോരോ ഇത് കണ്ടില്ലേ? അതുകൊണ്ട് നാല് വരെ ആയിക്കഴിഞ്ഞ പിന്നെ മാറ്റണം
ആഹ് അക്ഷരങ്ങള് തിരിഞ് കിട്ടിയ പിന്നെ കൊഴപ്പല്ല ഗവർമെന്റ്ന്നെ പ്പ നല്ല
ആഹ ഇല്ല ഇല്ല
ആഹ് അഹ് ചില മക്കളെല്ലാ കാര്യങ്ങളും പഠിക്കല്ലൊ?
ആഹാ പഠിക്കാ
ല്ലാ കാര്യങ്ങളും പഠിക്കല്ലൊ
ആ അങ്ങനെ വേണല്ലോ അല്ലെങ്കില് ഉം വളർത്ത് അവർക്ക് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിട്ടാണേ അല്ലാണ്ടേ നമ്മളെയോ അങ്ങനെയായി പിള്ളാർ ന്തെങ്കിലും നല്ലത് കിട്ടട്ടെ അത് കര്തീട്ട് ചേർത്തിയത
ആഹ് അതന്നെ
അത് ഉം അവിടൊക്കെ എങ്ങന്ന്യാ?
ഉം ഇവിടെ ഞാന് അത്പോലെതന്നെ രണ്ടാം ക്ലാസ്സ് അല്ല. രണ്ടാം ക്ലാസ് വരെ ഇതുപോലെ തന്നെ പ്രൈവറ്റ് കൊണ്ടാക്കി പിന്നെ അക്ഷരങ്ങള് വായിക്കാനൊക്കെ തൊടങ്ങി. മോൻ നല്ലണം വായിക്കും ഇഗ്ലീഷൊക്കെ നല്ലോണം വായിക്കല് തൊടങ്ങിയൊപ്പൊ? പിന്നെ ഗവർമെന്റിലേക്കാക്കി അതോണ്ട് ഗവൺമെന്റ് സ്കൂളാണെങ്കില് അങ്ങനെ ഗവൺമെന്റ് സ്കൂളാന്ന്‌ ഒരിക്കലും പറയില്ല കാരണം വെച്ചാല് അവര് പാർ ക്ക് കാര്യങ്ങള് അതുതന്നെ എല്ലാണ്ട് ഊഞ്ഞാല് കളിക്കാൻള്ള എല്ല സൗകര്യം ഉണ്ട്. പിന്നെ ക്ല ക്ലാസ്റൂമ് അങ്ങൻതന്നെ നല്ല അടിപൊളി ക്ലാസ്സ്‌റൂമ് പിന്നെ ഭക്ഷണം അങ്ങനത്തനെ നല്ലതാ ഉം അതോണ്ടത്ര ഒരു കൊഴപ്പില്ല ചോറ് കൊണ്ടുവുണ്ടോ അവിടെ നല്ല ഭ ഇതിന് വേണ്ട അവിടെ നല്ല ഭക്ഷണംണ്ട് ചൂടുള്ള ഭക്ഷണണ്ടാവും ഉം ന്നെ ആഴ്ചക്ക് രണ്ടു പ്രാവശ്യം മുട്ടണ്ട്
അത് അതൊണ്ടെങ്കി പിന്നെ ആവശ്യല്ലല്ലൊ ഇപ്പൊക്ക നല്ല ഭക്ഷണം തന്നെ ഉണ്ട് സ്കൂളിലൊക്കെ
ആഹ ഹാ എഹ്
അതെ
പിന്നെ
എല്ലാ സ്കൂൾലും അത് എട്ടാം ക്ലാസ് വരെള്ള പിള്ളേർക്കാണൊ
ഇടപഴകി തല്ലേ?
പത്താം ക്ലാസ് വരേള്ള പുള്ളാർക്കുണ്ടൊ? ഭക്ഷണം
ആഹ്
എട്ടാം ക്ലസ് വരെ
ആഹ് എട്ടാം ക്ലാസ് വരെയോ ഇനി ഏഴാം ക്ലാസ് വരെയൊ. അറിയില്ല കറക്റ്ററിയില്ല
ആഹ് അത്തന്നെ അത് ഇൻക്ക് അറിയത്തില്ല. അതാ ഞാൻ ചോദിച്ചെ എനിക്ക് തോന്നുന്നു എട്ടാം ക്ലാസ് വരെ ഉള്ളൂ എന്നാ തോന്ന്ന്നേ
ആഹ്
അത് കഴിഞ്ഞാ ഇല്ലാത്തോന്നുണു ആഹ. എന്നാലും ഇപ്പോക്കെ നല്ല വൃത്തിയാ നല്ല ഫുഡാണ്
നല്ല ഫുഡ്ഡ് നല്ല വൃത്ത്യാണ്. പിന്നെ ടീച്ചർമാര് നല്ലം ശ്രദ്ധിക്കും
ഓ എല്ലാം ഉണ്ട് പിന്നെ
പിന്നെ എല്ലാവരും ഈ പ്രൈവറ്റ് സ്കൂൾ
ആഹ് ഫുഡ് നല്ലതല്ലെങ്കിലേ പ്രശ്നായില്ലേ?
ഉം ഇബ്രുമ്മന്റെ ഫുള്ള് കൊറയും. അപ്പൊ ഒര് കുട്ടി ടീച്ചർമാര്
കൊറയും ചെയ്യും പിന്നെ നമ്മള് പിള്ളേരെ ആരോഗ്യ ത്തിനെ ബാധിക്കും. പിന്നെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാ പെട്ടില്ലേ? ആ അതുകൊണ്ട് എല്ലാ ശ്രദ്ധ ഉണ്ടാവും അങ്ങൻത്ത കാര്യങ്ങളും പേടിക്കേണ്ട ശരി എന്നാലോ ശരി എന്നാലട്ടോ
ഓ ആയിക്കട്ടെ ആയിക്കോട്ടെ പിന്നെ